ആ കേക്കുന്നുണ്ടേനി
ആ എന്ത്യ്യണ്
എന്താചെയ്യാന, വീട്ടിലൊരാളിങ്ങനെയോരോ ജോലിയില്.
അതെ, ആഹ്.. ഞാനിതിപ്പം, പല്ലേച്ചു വന്ന് ചായകുടിച്ചു.
ആ.. ഞങ്ങളുവീട്ടിലല്ലേ
ആ.. പോയിട്ടില്ല.
അതുകൊണ്ടാണ് പറഞ്ഞത്, പല്ലേച്ചു വന്ന് ചായ കുടിച്ചൂവെന്നൊക്കെപറയണേ അവനവന്റെ വീട്ടിലാവു കുമ്പോളല്ലേ, സ്വതന്ത്രമുള്ളൂല്ലേ. അതന്നെ അവനോന്റെ വീട്ടില ലാകുമ്പോ അമ്മമാരുണ്ടാകുമ്പോ നമ്മക്കൊന്നും, ചെയ്യ് ആ..
ഹസ്ബൻഡ്‌ വന്നിട്ടിന്ന് പോകുമ്പോ പറയുണ്ട് ഈ ആഴ്ചയിങ്ങ്പോരട്ടെ, അത്, ഞാൻ ആയിക്കോട്ടെ, ആ നല്ല യിപ്പമൊരുമാ സൊക്കെയാവാറായി
ഏ.. അവിടെ പോയാ നമ്മൾക്ക് ക..
ഉം.. ശരിക്കും, എന്താണാവോ പണ്ടത്തെ പോലൊന്നല്ല, ആ.. ആദ്യംമെന്നൊക്കെ പറയുമ്പളേഞാന്, ആ പിന്നെയതുമല്ല ഞാന് ആദ്യമൊക്കെ വർക്ക് ചെയ്യതാലെ. വർക്കിന് പോയായിരുന്നു ഇപ്പപറഞ്ഞു, കുട്ടീനെയിട്ട്പിന്നെ വീട്ടിലിരുന്നിട്ട് ഓൺലൈനായിട്ട് ചെയ്യാന്ന്. ഇപ്പവർക്ക് ചെയ്യാൻ എന്നു പറഞ്ഞു ചെയ്യണുണ്ട്. നമുക്കുള്ള വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടണുണ്ട്. എന്നാപ്പോ ലും നമ്മളുവീട്ടിൽതന്നെയിരുന്ന്. ചെയ്യുമ്പോളവിടുത്തെ പണികളുംകാര്യങ്ങളു മൊക്കെ ചെയ്തിട്ടൊക്കെ നമ്മളിതുചെയ്ണ ത് പുറത്തുപോയി ചെയ്യാ, പറയുമ്പോനമ്മളതൊന്നും അറിയണ്ട. ഇപ്പമത്, വീട്ടിലിരിക്കേം ചെയ്യാം, നമ്മളതു ചെയ്യാണ്ടിരിക്കാനും പറ്റു കാരണം നമുക്കത്രലോഡ് വർക്കുണ്ടേനി, പുറത്തു പോയി ചെയ്യണത്ര വർക്കുണ്ടേ പക്ഷേ, വീട്ടിലത്തെയൊക്കെ കൂടി ചെയ്യുമ്പളേദേഷ്യം വരികയാണേ
നമക്ക് കയ്യൂലെയ് നമ്മള് വീട്ട്ത്തെ പണി കയ്യുമ്പോത്തിനെന്നെ നമ്മക്കു എല്ലാ പണിമാണ്ട ചെയ്യാ ഒരു പണി മാത്രല്ലല്ലോ നമ്മുക്കൊരു വീട്ടിലെന്തൊക്കെ ജോലിണ്ട് ചെലോല് പറിം ആ ഓല് ഹൗസ് വൈഫല്ലേ ഓൽക്കെ പ്പെന്താ പണി റിം ഹൗസ് വൈഫുമാർക്കാണ് ഏറ്റവുംപണിയാറിയാന്
അ തെ പക്ഷേ നമ്മളീ ചെയ്യണതൊന്നും അവര് കാണ് ണൂ ലേ ഇവരകണ്ണിലിപ്പത്ര അന്ത പ്പൊ ഒന്നടിച്ചേരി തൊടക്ക പാത്രം കഴ്ക തുണിതിര്മ്പിടാ ചോറുവയ്ക കറി വെക്ക ന്തിനാ പത്ര വെല്ല്യ പണിന്നാ അവരുടെവിചാരം പക്ഷേ അഅ് ചെയ്തുനോക്കുമ്പളയ്ന്റെ പ്രയാസറിയൊള്ളൂ ർഞ്ഞ് ഞാനു ആദ്യന്റെമ്മ ചെയ്യുമ്പോളൊന്നും ആ ഞാനങ്ങനെ വിചാരിക്കൂട്ടോ അങ്ങനെ ആ അ അതെന്താ അത്ര പണിയൊന്നുല്ലല്ലോ വിചാരിക്കും പക്ഷേ നമ്മളിപ്പോ ചെയ്യുമ്പോളാണുമനസി ലാവ്ണത് പിന്നെ ആ വീട്ടില് വന്നഴ്ഞ്ഞാ അമ്മേനെട്ക്ക് ഹെൽപ്പചയ്യണന്നൊക്കെ വിചാരിച്ചിട്ടാ വെരാ കാരണം നമ്മളെത്രയും കഷ് ഇഷ്ടപ്പെട്ട്രവടെ ചെയ്യണ് അമ്മങ്ങനെ രാവും പകലില്ലാണ്ട് നമ്മക്ക് ത്രേം പത്തിരുപത്തിനാലു വയസുവരെ നമ്മളനിങ്ങനെ നമ്മളൊന്നും ചെയ്യാണ്ടി ഒന്നും ചെയ്യാണ്ടല്ല എന്നാലും നമ്മളത്രേം പൊന്നു പോലെ നോക്കി ണ്ടായിരുന്നല്ലോ അത്രേം വർഷങ്ങള് നമ്മളപ്പി കൊരണ്ടുമൂന്ന് കൊല്ലങ്ങനെ ചെയ്തിട്ട് വര്ന്നൊള്ളൂ അങ്ങനെ വിചാരിക്കും വീട്ടില്ചെന്ന് അതെ
ല്ലേ അമ്മക്കാപ്പോത്തിനെന്നെ ഹഅ് എന്താ പ്പത് ന്നില്ലൊര് അപ്പ ഇത്രേം കാലായിട്ട് ഈ ഹൗസ് വൈഫായി ഓല് ജോലിചെയ്ത ഓലാലോ യ്ച്ചുമ്പോ അമ്മക്കു പാവുആണ് ന്നാ ഒരു പരിഭവോ പരാത്യോ ഈ സ്ത്രീകളൊരു പ്രത്യേകതയാണ് ഇഞ്‌പ്പെത്ര പർഞ്ഞ് കഴിഞ്ഞാലും അമ്മക്ക് പരാതില്ല ഭവൂ ണ്ടാവൂല്ല അമ്മളെല്ലാം അമ്മളെ മക്കക്ക് വേണ്ടിയ ണ്ട് ഒതുക്കും
അതെ ന്നട്ട് ഞാനങ്ങനെ വീട്ടിക്കെരുമ്പോ വിചാരിക്കു ട്ടോ അമ്മേ നൊന്ന് സഹാ യിക്കണം എന്നു വിചാരിച്ചിട്ടാ വെരാ പക്ഷേ ഇബടന് എണീക്കുമ്പോ തന്നെ ഒമ്പത് മണി പത്ത് മണിയാവും കാരണം വീട്ടിൽവന്നാലൊന്ന് ശരിക്കൊന്നൊറങ്ങാൻ
ഉം അതന്നെ അല്ല അമ്മക്കുഞാനു അങ്ങനെന്നാണ് ട്ടോ വീട്ടിൽ ചെല്ലുമ്പോ ഒർങ്ങും പക്ഷേ ഓർങ്ങിക്കഴിഞ്ഞ് എണീറ്റുകഴിഞ്ഞാ പിന്നെ കൊറച്ചൊക്കെ നാത്തൂനുല്ലോണ്ട് ഞാപറിം രാവിലെ മാത്രന്നെവിളിക്കര്ത് അഅ് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാത്തിനും കൂടി തര്ണ്ട് റിം
അതെ അതെ ആ അപ്പൊഞാനും ഇന്നലെ ഉണ്ണിയേട്ടനോടിങ്ങനെ പറയാണ് ഞാനും വീട്ടിച്ചെന്നെങ്കി ഒന്നു ഏട്ടത്തിയമ്മക്കള്ളതാണ് അപ്പൊ പിന്നെ ഇപ്പൊ റസ്റ്റ് കാരണം ഇന്നൊന്നും ചെയ്യ ചെയ്യിപ്പിക്കാത്തട്ടാ അമ്മ
ആ ആ
ചെയ്യാ എന്ന് പറയുമ്പോൾ അമ്മ പറയും വേണ്ട ചെയ്യേണ്ട പ്പ റെസ്റ്റല്ലേ ന്ന റസ്റ്റെടുത്തോ റിം
ആ ആ അല്ല റസ്റ്റ് ആവുമ്പോക്കെ പർഞ്ഞാതിരി അമ്മക്ക് അയിൻ്റെതായി ട്ട്ളള രീതി ല് നിക്കാം അല്ലാത്തപ്പം അമ്മക്ക് പർഞ്ഞാതിരി ആ ഞമ്മക്ക് പർഞ്ഞാ തിരി ഈ വീട്ടില് വരുമ്പളാണ് രാവിലെ ഒന്ന് നമ്മൾ ആ ആഒരു സ്വാതന്ത്ര്യം ത്തിലൊർങ്ങ ഇല്ലെങ്കി അമ്മക്ക്
അതെ മനം വിട്ട് ഒർങ്ങാന്നൊക്കെ പറീല്ലേ അത് ഇവ ടെ വന്നന്നേനട ക്കൊള്ളൂ
അതെന്നെണ് സത്യണത് റ്യെ കാരണം ഞമ്മക്ക് അവടെ എത്തി കഴിഞ്ഞാല് ഇക്ക് തിൻ്റെ വടെ എത്തി കഴിഞ്ഞ പറിമ്പോ ഇമ്മാക്കൊന്നും പ്രശ്നേ ഇല്ലാട്ടോ ആദ്യ ക്കൊള്ളേനി പേടി ഇപ്പൊക്കൊപ്പൊ വീടു ആയി പിന്നെ ഇപ്പം നമ്മക്ക് പേടിക്കാനൂല്ലല്ലോ ഇപ്പത്തെ കാലം പറണ അങ്ങനെ പേടിക്കാനൊന്നുല്ല പക്ഷെ എന്നാലും അമ്മക്ക് സമയായോ എണിക്കാൻ സമയായി ആയിട്ടില്ലേ അങ്ങനെല്ലെ ഒരു വേജാറാണല്ലോ മനസ്സ്ക്ക് ങ്ങനൊര് ഒരു എടങ്ങേറാണ് റ്യേ ഞാന്
ഇക്കങ്ങനെ വെര്ല്ണ്ട് അവട്ത്തെ അമ്മ പറയുമ്പോ നേർത്തെ കൊർച്ച് എണീക്കണം ന്നുള്ളൊര് ഒരു മട്ടക്കുള്ള ആളാണേ ആ അങ്ങനെ അവര് എണീറ്റ്ട്ട് പണികളൊന്നും ചെയ്യില്ല്യ പക്ഷേ നമ്മളെണീറ്റിട്ടങ്ങനെ ചെയ്യണം അങ്ങനൊക്കെ ഒരു സങ്കല്പളളാ ള അപ്പൊ അഅ് കാരണം ഇക്ക്യവിടെ ങ്ങനെണ്ട് ശെരിക്കണ്ട് ഒറങ്ങാനൊന്നും പറ്റാറില്ല അല്ലെ നമ്മള് നമ്മളിപ്പം അതല്ലേ നമ്മളിപ്പ അവിടെന്ന് പറയുമ്പ ഇവിടെ പറയുമ്പോ ഞാനിപ്പോ എട്ട് മണിക്കും ഒമ്പത് മണി എണീക്കണെ ച്ചെങ്കില് ഇബട്ത്തെ പണികളും സകലതും ഏട്ടനും ഏ അമ്മയും എട്ടത്തി അമ്മയും കൂടി ചേച്ചി ണ്ടാവും പക്ഷെ അവട്ത്തെ കാര്യംന്ന് പറ അവ്ട്ത്തെ എട്ടത്തിമ്മ രാവിലെ എണീച്ച് ചോറും കറിയും ചായക്കടിം ഒക്കെ ണ്ടാക്കും കുട്ടോ പക്ഷെ പാത്രം കഴുകല് തുടക്കല് അങ്ങനെ ത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഞാനാ ചെയ്യാറ് അപ്പോ ഉം അപ്പൊ ഞാന് എത്ര വൈകിട്ടാണ് എണീക്കണത് അത് വരെ അത് അവിടെ ഇരിക്കും ആ അമ്മ ചെയ്യേ കാര്യങ്ങളൊന്നും ഇല്ല്യ അപ്പൊ ഇവിടെ ആ അതാ ഞാന് ചെയ്യണതല്ലേ അപ്പൊ അത് അവിടെ കിടക്കട്ടെ ഞാൻ ചെയ്തോട്ടേച്ച് അവടെ ഇടും
ഉം ഉം ഉം അക്ക
എന്നിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ഞാൻ പറഞ്ഞുട്ടോ ആ ഒരു പ്രാവശ്യം ഇങ്ങനെ എന്തോ പറഞ്ഞപ്പോ വെറുതെ തമാശ രീതിയിൽ അപ്പ ഇങ്ങനെ പറഞ്ഞതാണ് ആ എന്തേ ഞാന് ശരിക്ക് ഒരു ആറരക്ക് ആറര ഏഴ് മണി ആ ഒരു സമയത്ത് എണീക്കാ പക്ഷെ അങ്ങനെ പറയണതിന്റെ ഇതില് ഇങ്ങനെ പറഞ്ഞി ആ എന്തോ പറഞ്ഞപ്പം ഇങ്ങനെ പറഞ്ഞത് അയിന് എട്ട് മണിക്കാ എണീക്ക പിന്നെ എങ്ങനെയുണ്ട്ന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ് ഞാനെഎപ്പളേ എപ്പള് എണീറ്റാലെന്താ ഞാൻ ചെയ്യണ പണികള് ഞാനാണ് ചെ നിങ്ങള് ചെയ്ത് തരണ്ടോ ന്ന് ചോദിച്ചു പിന്നെ അതിന് ശേഷം ഒന്ന് ഒരു കാമന്ന് ഒരക്ഷരം മിണ്ടിയിട്ടില്ല
അല്ല സത്യാണ് ഒന്ന് ചെയ്തുതരൂലല്ലേ പിന്നെപ്പ നമ്മള എപ്പ എണീറ്റാല്എന്താ
ഞാൻ പറഞ്ഞേ ഞാന് ക്കണ വരെ ആ കൊട്ടത്തലത്തിലെ ആ പാത്രങ്ങളും കെടുക്കും ഇവിടെ തുടക്കാനുള്ള കിടക്കും തിരുമമ്പാ ഉള്ളത് അങ്ങനെ കുന്ന് കൂട്ടിയിട്ടുണ്ടാവും ആരും അത് ചെയ്യല് ഞാൻ കണ്ടിട്ടില്ല ഇനിയിപ്പ ഞാൻ നേരത്തെ എണീറ്റ് കഴിഞ്ഞാലും ഞാൻ തന്നെ ആ കാര്യങ്ങളൊക്ക ചെയ്തിട്ട് നേരത്തെങ്ങനെ മിണ്ടാണ്ടത്തിരിക്കണം അതിനെക്കാലുംനല്ലത്എന്റെ എന്റെ സ് സുഖായിട്ടുള്ള ഒർക്കം കഴിഞ്ഞല് ചെയതാ മതിയെന്നക്കെ ചോദിച്ചു അതിന്റെ പിറ്റോസം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഓൺലൈൻ വർക്ക് ചെയ്യണ്ട് അത് കഴിഞ്ഞാല് ഞങ്ങക്ക് രണ്ടു നേരൊക്കേ ചോറ് വെക്കണേ അപ്പോ രാവിലെയും വൈ കന്നേരൊക്കെ ചോറ് വക്കണം അപ്പൊ രാവിലത്തെ ചോറും കറിയൊക്കെ ഏട്ടത്തിയമ്മ ആക്കിയിട്ടാ പോവുക ഒരു വർക്കിന് പോന്നുണ്ട് പക്ഷെ അവരായിട്ടൊന്നും ഒരു കുഴപ്പമില്ലാട്ടോ അവരി ഇനിയിപ്പോ എനിക്ക് വയ്യച്ച എന്നെ നന്നായിട്ട് സപ്പോ പു ടിയ കറ ഒക്കെ ചെയ്യണ്ട്
ആ ആ നമുക്ക് ഒരാൾ ഉണ്ടായാൽ മതി അതിന് പണ്ടില്ലെ ആൾക്കാരുണ്ട് ഓലൊരു പ്രത്യേകതയാണത് ഓൽക്ക് ഓല് പടി - ച്ചത്അങ്ങനെയാണ് അതാണ് മെയിന് അന്നത്തെ ഉമ്മ ക്കെന്ന് പറഞ്ഞാല് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് രാവിലെ എണീറ്റ് ജോലികളൊക്കെ കഴി അങ്ങനെയാണ് സംഭവം പക്ഷെ അപ്പൊ ഓൽക്ക് ആ രീതിയിലൂടെ ഓലും കാണുള്ളൂ കാരണം ഓല് അങ്ങനെല്ല വളർന്ന വന്നത് ഒരു അമ്മായിമാരു അടുത്ത് എങ്ങനെ നിന്നത് അനുസരിചാണ് ഓല് നമ്മള
പക്ഷെ അവർക്കൊക്കെ നല്ല പോര് കിട്ടിണ്ട് അത്രേം നല്ല ചീത്ത പറഞ്ഞ അവർക്ക് അങ്ങനെ അനുഭവിച്ചിരിക്ക അപ്പൊ അവരെന്താ അനുഭവിച്ചിരികണ് അപ്പൊ അവര് വിചാരിക്കുന്നത് നമ്മൾ വരുമ്പം നമ്മുടെ കുട്ടികൾങ്ങനെ അനുഭവിക്കരുത് എന്നല്ലെ വിചാരിക്ക അത് അങ്ങനെല്ലേ ഇവരൊക്കെ കൂടുതലാവണം എന്നുള്ളരു ചിന്ത ഉള്ളതാണ്
എന്താണ് അതാ ഞാൻ പറയണത് നമ്മള് അങ്ങനെ നമ്മള് അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാല് ഓലെ അങ്ങനെ ചിന്തിക്ക ചിന്തിക്കണില്ലന്ന് പറയാ പക്ഷെ നമ്മള് ഏതായാലും അനുഭവിച്ചു അത് പണ്ടത്തെ ഫുള്ള് റാഗിങ് തന്നെയാണ് പണ്ടൊക്കെ അമ്മായിമാരെ പേടിച്ചിട്ട് ഇപ്പൊറത്തക്ക് മൂത്രം ഒഴിക്കണ്ടാന്ന് പറഞ്ഞ മൂത്രം ഒഴിക്കൂലാ മതിയാണ് അങ്ങനത്തെ ടീംസായിനി ഇവിടത്തെമ്മക്കെ ഇങ്ങ പറയും ഇമ്മ ചിലപ്പോം വലിയ ഇമ്മാന്റെക്കെ അനുഭവ ഇമ്മ ഇങ്ങനെ പറഞ്ഞു തരും വലിയ മൂത്തച്ചിയായിട്ട് ഇമ്മ ഭയങ്കര കമ്പിനിയ അതോണ്ട് വലിയ മുത്തച്ചി ഇങ്ങനെ ആജ്ഞാപി ചുലബല എങ്ങനെ പണിഎടുക്കാൻ വേണ്ടിട്ട് അന്നത്തെ ഉമ്മമാരെ അവസ്ഥയാണ് അത് ഇന്നിട്ടി ങ്ങനെ അജ്ഞാപിച്ചും അത് ചെയ്തോളി ഇത് ചെയ്തോളി ഇമ്മ വരുമ്പോത്തിന് ചീത്ത ഈ മൂത്തച്ഛിയായ ഓലെ അങ്ങനെ വേറെ എന്തെങ്കിലും ചെറിയ സിമ്പിൾ പണി എടുത്ത് നടക്കുമല്ലോ അടെ ഇമ്മള് വരുന്നുണ്ടന്ന് കണ്ട ഓള് എടുക്കണ മാതിരി പെരും അഭിനയക്കാല എന്ന ഇവര് ഇമ്മ വരുന്നെ കണൂല്ലല്ലോ
അതെ ശരിയാട്ടോ ഞാ എനിക്ക അങ്ങനെ അനുഭവം ഉണ്ടായിണ്ട്ട്ടോ ഞാൻ കൊറെ പണികൾ ചെയ്തിട്ടിട്ട് ആൾക്കാര് വരുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് പണിയണ പോലെ കാട്ടി കാട്ടിയിട്ടുണ്ട് അതൊക്കെ നല്ല സങ്കടമായിട്ട്ട്ടോ കാരണം നമ്മള അത്രയും കഷ്ടപ്പെട്ട് ചെയീക്കാന്ന് സത്യം പറഞ്ഞ കരച്ചില്ലെക്കെ വന്ന് കാരണം അവര് കാണത് ആ അവര് കാണാത്ത ഇപര് ചെയ്യണതല്ലേ നമ്മള് ചെയ്യണത് വെരല്ലാത്ത പോലെയ അങ്ങനെയൊക്കെ ആയപ്പോ
അതന്നെയാണ് മക്കളെ അതൊക്കെ അനുഭവത്തിന്ന് വന്നതാണ് നമ്മളൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞത്ങ്ങനെ കേക്കണം പക്ഷെ എനിക്കൊന്നും അങ്ങനൊന്നും അനുവം വന്നിട്ടില്ല ഇവിടത്തമ്മൊന്നും അങ്ങനെയള്ള ഇതില്ല പക്ഷെ അന്നൊക്കെ എന്നാ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് എന്നാ ഇപ്പ ആള് പറ്റ സാധു ആയിക്കണാണ് ഇപ്പന്നും ഒരു കുഴപ്പില്ല അന്നൊക്കെ കുറച്ചൊക്കെ ഒരു ആ
പിന്നെ ഞങ്ങൾ രണ്ടേരും കുറച്ച് വായ ഉള്ള കാരണം പിടിച്ചന്ന് പോന്ന് പറഞ്ഞ്
അതാണ് അത് ഞങ്ങ അമ്മമാരൊക്കെ ഒര് അവസ്ഥാണ് ഓല് സംഭവം ഓല് എങ്ങന ഓല് എങ്ങനെയാണ് ആയത് അതുപോലെ അതുപോലെയാണ് സംഭവം അല്ലാത്ത പ്രശ്നല്ല ഇപ്പൊ അത് ഓല്ക്ക് ഓലപ്പ എങ്ങനെയാണ് കഴിഞ്ഞത് അതുപോലെ ഓലെ മരുക്കുകളെ അങ്ങനെ ആ അത് ഞങ്ങളെതെല്ലാം അനുഭവിച്ചു പക്ഷെ ഇത് ഇങ്ങനെ ഈ മരുക്കൾ അത് അനുഭവിക്ക അത് ചിന്തിക്കണില്ല അവര് അത് ചിന്തിക്കാലെ മേനേയ്സ് ഒൽക്കില്ല അതാണ് മെയിന് അയ് പക്ഷെ ഞാന് പറഞ്ഞട്ടോ ചിന്തിക്കാല്ലതില്ലാറുമ്പോ നിന്റെ ചങ്ങാഴ്ചികളൊക്കെ പറയും അ കേറിയിട്ടാണ് പറയും ഓരിക്ക കാട്ടൻ അറിയണണ്ടല്ലോ അപ്പൊ വീട്ടിലെ കൊയപ്പാണ് അപ്പൊ ഓരോരുത്തർക്ക് അനുഭവത്തിന്നന്ന് ആവുമ്പോ നമ്മുക്കരു ദേഷ്യം വരുല്ലോ നമ്മുക്കിപ്പം നമ്മള അമ്മമാരാണ് ഇങ്ങനെ കാട്ടിക്കാൻ നമ്മള അമ്മമാര് നമ്മള് വന്ന നാത്തമാരോടാണ് ഇങ്ങനെ കാണിക്കുക എന്നുണ്ടെങ്കില് ആ അമ്മമാർക്ക് മരക്കൾ വന്നുകാണ്ട് അതിന്റെ ഉമ്മാരോടും അമ്മമാരോടും എന്തായാലും പറയില്ലേ ആ അപ്പൊ ഓല് ഇപ്പോ അനുഭവത്തിന്ന് ഇപ്പ നമ്മള് അത്രത്തോളം മനസ്സിലല്ലെ കണക്ക് കൂട്ടുക
ഉം അല്ല എവിടത്തെ പറയുമ്പോ ഒരു പ്രത്യേക ടൈപ്പാണ് അയിന് മകളെ തന്നെ ഭയങ്ക ഭയങ്കര ഇതായിട്ടാണ് അതായത് മകളെ തന്നെ ഒരു മരുമകളെ പോയിട്ട് കാണ ഒരു ഫീലാണ്
ആ അത് മകളായിട്ട് ആഹ മകള അലിവൊന്നുമല്ല
മകളോട്ഒരു അലിവൊന്നില്ല ഒരുനമ്മളുടെ അമ്മമാര് പറയുമ്പോ ഇപ്പൊ നമ്മളോട്‌ ഒരു പ്രത്യേക സ്നേഹം മകന്റെ ഭാര്യ യോടു ഒരു ആഅയിനക്കെ കൂടുതൽ ഉണ്ടാവൂലോ ഇത അങ്ങനൊന്നുമ ഇല്ല എന്നാ പിന്നെ ഞങ്ങളോട സ്നേഹം തോന്നുന്നു
തന്നെ ഓരോരുത്തർക്ക് ഓരോ ടൈപ്പണത്
ആഹ ഞങ്ങള ഇടക്ക്പിരാ ഗ്രഎന്തൊക്കൊ പറയ വച്ചിട്ടാ
അല്ല അത് വയസ പ്രായല്ലോ ആയിനോ
പ്രായം പറഞ്ഞ ഒരു പത്തമ്പത് അമ്പത്അമ്പത്തഞ്ച്‌വയസൊക്കെ ഉണ്ടാവുള്ളു പക്ഷെ അത്ര പ്രായം തോന്നൂല്ല കണ്ടാല്. മുടിയെന്നും നരച്ചിട്ടൊന്നുംല്ല ഉം ഇടക്ക് നല്ല കളി ഒരു പ്രത്യ പ്രത്യേക ഒരു ടൈപ്പാ ഇടക്ക് നല്ല ചിരി കളിയും കാര്യങ്ങള് അങ്ങനെയൊക്കെ ആഹ് അതന്നെ പിന്നെ എല്ലാരും പറയണത് സാര ഇല്ല എത്ര വയസ്സക്കെ ആയിലെ ഞാൻ വിളിക്കട്ടന്നാ
ആഹ എന്നാ ഇക്കോട്ടന്ന് ശെരി അപ്പൊ വിളിക്കട്ടോ ഉ